ഹലോ ഹലോ
ഇതല്ലേ
ആഹ് അപ്പൊ കേക്കണ്ട്
ആഹ്
എന്തെക്കെണ്ട് സുഖല്ലേ
ഓഹ് സുഖം എവടെ
ഓഹ് അൽഹംദുലില്ലാഹ് ങ്ങനെ പോണ്
ഉം
പിന്നെ ചായോക്കെ കുടിച്ചോ
ഓഹ് കുടിച്ചു ഇന്നെന്തേന്നു അവിടെ ചായക്കടി ഹലോ
കേക്ക്ന്നില്ലേ
ഹലോ ആഹ്അപ്പണ്ട് അല്ല ഇടക്ക് ഇങ്ങളെരു മിസ്സ ആവണ പോലെ ഒച്ചേ ക്കാല്ല
ഉം ഇച്‌ മായ
ആഹ്
മ്മാ പിന്നെ ചായ കുടിച്ചോ
പറയിം ആ കുടിച്ചു കുടിച്ചു ഉം നിങ്ങക്കെന്താന്ന് ചായക്ക്
നിക്ക് ഹലോ
ആഹ്
ഹലോ
ഹലോ
ആ ക്കേക്ക്നില്ലെ
ആണ്ട് ഉം
ഇനിക്ക്ന്ന് കഞ്ഞിയർന്നു അനക്കെന്തെ ർന്നു
ഇനിക്ക് സാദാപ്പം കഞ്ഞിയോ രാവിലെ
യെസ് ഞങ്ങള് കഞീന്റെ ആൾക്കാര
ഓഹ്
ൻ്റെ ഹസ്ബൻഡിനും മോനിക്കും കഞ്ഞിയേ പറ്റൂ പിന്നെ എനിക്കൊരാൾക്കായിട്ട് ഞാനും പിന്നെ വേറെ ഉണ്ടാക്കണ്ടല്ലേ ഞങ്ങള് രണ്ടാളും കഞ്ഞീന്റെ ആൾക്കാരാ ക്ക് കഞ്ഞിയേ ഇറങ്ങൂ രാവിലെ
കഞ്ഞിം
കഴിക്കന്നെങ്കി മുട്ട പൊരിക്കും അല്ലെങ്കിൽ മീന് ണ്ടാവും ചിലപ്പോപൊരിക്കാം അത്‌ പൊരിക്കും
ആഹ് ആഹ് ഉം രാവിലെ തന്നെ എനർജി ഉണ്ടാക്കല്ലെ കഞ്ഞിവെള്ളം കൊണ്ട്
ആഹ് കഞ്ഞിയൊക്കെ കുട്ച്ച്ട്ട് ഞങ്ങെൾ ഞങ്ങെൾ മറ്റേ ഇപ്പത്തെ മോഡേൺ ലൈഫ് സ്റ്റൈൽ ഒന്നും ഞങ്ങെൾ ഫോളോ ചെയ്യ്ണില്ല ഞങ്ങളൊക്കെ പുതിയ സ്റ്റെയിലാണ്
ആഹ് ഓഹ് ഉം
അതെലെ അയ്ക്കൂടെ ത്തെ ആവും മറ്റേ ഓട്സും ഒക്കെല്ലെ ഞങ്ങളൊരു വെറൈറ്റി ഞങ്ങെൾക്ക് ഇനി
ഇന്ന് ഇങ്ങെൾ പിന്നിന്ന് പോരും പോരും ചെയ്തുക്കുണു അതെ അതെ പിന്നിന്ന് പോരും ചെയ്തു പഴെയോര്ത്ത് നിക്കെന്നെ ചെയ്യാ അപ്പോം ദോശിം അങ്ങനെ
ആഹ് അതെ ഇതെന്നെ
ഉംഹും
എഹ് ഏഹ്
പിന്നെ
ഇണ്ടാക്കുട്ടോ ദോശൊക്കെ ഇണ്ടാക്കും എട്ക്കൊക്കെ ഇന്നാലും ഏറും കഞ്ഞിയെന്നാ പിന്നെ ഇണ്ടാക്കാനും സുഖം അതാണ്
ശെരി ഉം പക്ഷെ കൊറേആയ മടുക്കൂല്ലേ? ഇവിടെക്കെ ദോഷ മടുത്തു
അങ്ങനെ
ഹും
പിന്നേ പണിയൊക്കെ കഴിഞ്ഞിരിക്കാ?
ഉം ഒക്കെ കഴിഞ്ഞു കുളിം കഴിഞ്ഞ് ഇരിക്ക. ങ്ങളെ പണിയൊക്കെ ന്നെ
പണിയൊക്കെ പഠിച്ചോ കല്യാണം കഴിച്ച് പോവാനാഴിയ്ക്ക് കഴിയാനായ്ക്ക്ണ് ഇനിയിപ്പൊന്ന് ബാങ്കിലൊന്ന് പോവാണ്ട് ഹസ്ബൻഡിൻ്റെ കൂടെ.
അങ്ങനെ ആഹ്. കിച്ചണ്ടല്ലാ ഇൻട്രസ്റ്റില്ലാത്ത സ്ഥലാണ് ഞാൻ വ. ഒറ്റക്കാണെങ്കി ആരും എന്നെ ഉപദേശിക്കാനൊന്നും പറ്റൂല ഇൻക് തോന്നുമ്പോ ചെയ്യും. അങ്ങനെ.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
അങ്ങനെയല്ല വന്നിട്ട് അങ്ങനെ ചിയ്യ് ഇങ്ങനെ ചിയ്യ് എന്നൊക്കെ പറയിലേ.
അതാണ് മെയിന് കല്യാണം കഴിഞ്ഞാല് ബാക്ക്യന്തും സഹിക്ക.
ഉം.
അനുഭവം ഗുരു തക്കെ ഒറ്റപ്പെരേലായാൽ നമ്മളഷ്ടത്തിന് നടക്കും.
ആഹ്.
എല്ലാത്തൊടുത്തോളം ഓലടിമന്നെ.
ഉം ആഹ് പിന്നെ.
പണ്ടൊറാശ്യ ഞാൻ കല്യാണം കഴിഞ്ഞ അട്ടിക്ക്.
ഉം
യ്യ് പറഞ്ഞ പോലേനിം ഞാനും ഇൻക്ക്ന്നങ്ങനെ ചോദ്യം ചെയ്. എല്ല അൻക്കിന്റെഷ്ടത്തിന് നടക്കണം അങ്ങനെന്തെങ്കിലുണ്ടോ? ന്നട്ട് ഞാൻ. ഇൻക് ഭയങ്കര വെശ്പ്പ് വൈന്നേരായപ്പഴേ അപ്പോ ന്റെ ഹസ്ബൻഡ്. ഇന്നലെ കൊടന്ന മേഘിണ്ട് ഇപ്പി്ന്റെ പേക്ക് ണ്ടേനിട്ടോ.
ആഹ് ആഹ്
അപ്പൊ സ്വാഭാവികായിട്ട് എന്റെ അമ്മായിമ്മിം മൂത്തച്ചിം അത് തീന്നൂല അവർക്കത് ഇഷ്ടല്ല.
ആഹ്.
അപ്പൊ ഞാൻ വിചാരിച്ച് അയി നിപ്പോരോട് ചോയ്ക്കണ്ടല്ലോ ഓൽകത് ഇഷ്ടല്ലല്ലോ. ഞാൻ അത് ണ്ടാക്കി ഞാൻ കയിച്ചേ.
ആഹ്.
പ്പോ ഓര് വന്നിട്ട് കഴിച്ച്ക്ക് ഞാൻ കഴിക്കുമ്പോര് ങ്ങനെ നോക്കി നിന്നേ. കയ്ച്ച് കഴിഞ്ഞേന്റേശം ഓലിങ്ങനെ വെർ ഇന്നെങ്ങനെ ങ്ങനെ ങ്ങനെ കുത്തി കുത്തി കുത്തി പറയ്യാ.
ഓഹ്.
ന്റെ മോളെ ൻക് ങ്ങട്ട് ദേഷ്യാേ സങ്ക സങ്കടോ ൻക്ക് എന്തൊക്കാ വന്നേ ഇൻക്കന്നറീല.
ഉംമ് ന്നട്ട് ങ്ങള് ഒ. ഏഹ് ന്നട്ട് ങ്ങളൊന്നും പറഞ്ഞില്ലേ?
ഇന്നോടാ കളി ഉ ന്നിട്ട് പിന്നെ പിറ്റേന്ന് ഞാൻ തിന്നില്ല നിരാഹാരം കിടന്നവിടെ. ആഹാ ഞാൻ തിന്നൂലന്ന് വിചാരിച്ചോള്ളുന്നേ . മ്മായിമ്മ ഭയങ്കര സ്നേഹം മോളെ തിന്ന ഞാൻ പറഞ്ഞ് ഇൻക്ക് വേണ്ട ഇൻക്ക് വെശ്പ്പില്ലന്നർഞ്ഞ് ഞാൻ. ന്റെ വെശ്പ്പൊക്കെ ഇന്നലെ തീർന്ന് ർഞ്ഞ് ഞാൻ മ് അങ്ങനെ നമ്മള്. മ്മൾ പ്രതികരിക്കേണ്ടത് മ്മൾ പ്രതികരിക്കണ്ടെ ഇന്റെഷ്ടത്തിന് ഇങ്ങളെങ്ങ പറയൽ അങ്ങൻത്തൊരു .
ഉം അപ്പൊ നീന്ന ങ്ങൾ ന്നാജ് തിന്നണ്ടാന്ന് പറഞ്ഞിരുന്നെങ്കിലാ അമ്മായിമ്മ. ഏഹ്.
ഇപ്പാനിം മ്.
ആഹ്. ആഹ്
അതന്നെ നമ്മളോട് എന്ത് പറിണ് നമ്മളയിന് ഓപ്പോസിറ്റേ ചെയ്യാെള്ളു.
അതെ അതാണ് നല്ല കുട്ടികൾ അങ്ങനെയാണല്ലോ അല്ലെ
ങേ ആ ആഹ്
ഞമ്മക്ക് ഞമ്മളാതായിട്ടുള്ളൊരു ഇത് വേണം
അതെ അതെ
വന്നില്ലെ നമ്മള് തമ്മില് അടിയൊന്നും ഇല്ലായിരുന്നേ നി അങ്ങനെ അങ്ങനെ പറയാനുള്ള
ആ ഹ് മ്മ്മ്മ്
മ്മ്
അല്ല ഒരാൾ ഫാൻനിർത്താൻ നിക്കേണ്ടിവരും
ആ ഹ്
അതൊരു രുരു വൈബേനു അള്ളാ പിന്നെളെച്ചി എളച്ചി വന്നേനേഷനി വിറ്റ് ഇന്റെളെച്ചി അയിലേറെ വല്ല്യ നെലപാട്ള്ള ആളേനി ഹി ഹി
ആഹ് ആഹ്
അങ്ങനെ പിന്നെല്ലാരും ഞങ്ങള് നാല് ആൾക്കാരും നാല് വഴിക്കായി
ആഹ്
ഓള് ഓള് ഓള് സിങ്കക്കുട്ടിയല്ലേ സിങ്കക്കുട്ടി എന്റമ്മോ എന്താണ് നല്ല രസേനി
മ് കൊറെ ആലോയിച്ച കൊറെ ആലോയിച്ച കൂട്ടുകുടുംബം നല്ലതാ പക്ഷെ എന്തൊക്കെയൊ രുതാലേ
ഉം പക്ഷെ പ്രശ് എന്നാവന്നാലും ഹ് അയിലേറെ മോശം വേറെണ്ടാവില്ല അപ്പൊന്ന് വേഒന്ന് പോയി കിട്ടിയ മതിചാര്ക്കും
ആഹാ
രസട്ടാ എല്ലാരും ഉണ്ടാവുമ്പോ ഇപ്പ എനി എങ്ങെ തോന്നും നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് രിക്കുമ്പോൾ പറയാനു ഉണ്ടെങ്കിൽ ഒന്ന് വർത്താനം പറഞ്ഞിരിക്കേനു
അതെ അതെ ഉം
അങ്ങനെ ഒക്കെ വിചാരിച്ചു പർഞ്ഞിട്ടെന്താ പക്ഷേ അയിന് ഇല്ലാതെ സുഖം വേറെ തന്നെയാ ഒറ്റക്ക് നിക്കണെന്റെ
ഉം അതാവുമ്പോ?
ആരെ കണ്ണും മോറും കാണണ്ടാ അമ്മക്ക് ഇഷ്ടള്ളപ്പോ എണി ക്ക ആ ഇഷ്ടള്ളപ്പ കിടക്കാ ഇഷ്ടള്ളപ്പ ഇരിക്കാം നമുക്ക് പൊറത്ത് പോകണമെങ്കി പൊറത്ത് പോവാം ഒരേ പ്രാവശ്യം ഇതേമാതിരി ഞങ്ങള് ഇതാ രാ
ഉം ഹ ഹ ഉം
ഹസ്ബെന്റിന് ഇഷ്ടമാണ് പക്ഷെ ഇങ്ങനെ അന്ന് തറവാട്ടിലായ സമയത്ത് ഇങ്ങനെ പോവാൻ പേടിയായി
ഉം ഉം ആഹ്
മ്മ് മുത്താച്ചി ഹസ്ബൻഡ് ഓര്ഇവിടെ ഇല്ലാത്തപ്പോ ഓര്ക്ക് സങ്കടമാക്കും ഞങ്ങള് ഇങ്ങനെ പോകുമ്പോ ഇങ്ങനൊക്കെ പറയില്ലേ പിന്നെ ഓലെ ഇഷ്ടം നോക്കി നമ്മുക്ക് കയുല്ലലോ ഓനോട്‌ ആരാ പോക്കാൻ പറഞ്ഞേ നമ്മൾ പറഞ്ഞലല്ലോ
അതെ അതെ അതൊന്ന് ചോദിച്ചുടാർ
ആഹ് ഉം
ഉം അങ്ങനെ പക്ഷെ ഇപ്പ അമ്മള് അമ്മള്ള് ഇഷ്ടത്തിന് പോകാം അന്ന് ഒരു പ്രാവശ്യം ഞങ്ങള്ള് അങ്ങനെ ഇതേമാതിരി പോയി എന്നിട്ട് പറഞ്ഞ്നമ്മക്ക് പോവാംനമ്മുക്ക് ചായ കുടിക്കാൻ പോവാന്നാ ണ്ട് ഇന്ന് രാത്രി രണ്ടടിക്ക് ബീച്ചില് പോയി
ഉം
വന്നപ്പ സമയം മൂന്ന് മണി ആയ്ക്ണ് ഉമ്മനോട് പറഞ്ഞില്ല ഈ ചെങ്ങായി വല്യ ഇതൈങ്ങാണ്ട് ഉമ്മനോട് പോയി പറഞ്ഞ് ഞങ്ങളിങ്ങനെ പോയിരുന്നു അള്ളാ പിന്നെ കണ്ണും മോറും കാണണ്ടില്ലേനി
ഉ
അങ്ങനെ
ആഹ്
ഉം
രണ്ടു പണിയും വേണ്ട നട്‌ക്ക
അതെ അതെ ആഹ്
അല്ലേ നീറ്റ് വരുമ്പോന്നെങ്ങോക്ക് ശരിയാക്കും.
ഉം
ഓരേ നൈറ്റ് പോണൊണ്ടേ ഇപ്പൊ കിടക്ക
ആഹ് പിന്നെ,
ന്നായിക്കോട്ടെ
ന്നാ ആയിക്കോട്ടെ ഉം
ആ